ആ നീ എന്ത ചോയിച്ചേ അമ്മൊക്കെ ആ് അവരൊക്കെണ്ടാവും അവിടെ
ആഹ് അമ്മ എന്തിനോലും കൂടുോന്ന്
ആഹ കൂടായ ഒന്നും ഇല്ല കൊഴപ്പില്ല ഉ
എന്തൊക്കെ ചെയ്തര
അത് ഞാൻ മുറ്റം ഞാൻ മുറ്റൊന്നും അടികില്ല
ആ അത് അടിച്ചതാ
ക്കെ വണ്ട് ഞാന്ത് കൊറച്ച് തിരുമ്പലാലത് സോപ്പ് പോടിയിട്ട് ഞാൻപ്പ വന്നട്ട് അതിന്റെ തിരുമ്പല കഴിഞ്ഞു ആഹ് ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി മം
ആങ്ങനെ
അതൊക്കെ ചെയ്തു
ഉം
അപ്പൊ ഈ മീൻ കൂട്ടാനൊക്കെ ഉച്ചൊക്കെ ഉണ്ടാക്കിയത് രാത്രിക്കൊക്കെ ഉണ്ടാവില്ലേ
എടി ഞാനിപ്പോ രാവിലെ മുട്ടക്കറി വെച്ചത് ഉണ്ട് അപ്പോ ഞാൻ മീൻകറി ഇപ്പോ വെക്കല് ഇല്ല ആ വൈകുന്നേരത്ത് വെക്കും ആ വൈകുന്നേരത്തെ വെക്കുന്നുള്ളൂ ഇപ്പ വെച്ച പണി കഴിയും അത് വേറെ കാര്യം ന്നാ വൈകുന്നേരം വെറുതെ ഇരിക്കണ്ടേ
ആ എനക്ക് വെറുതെ ഇരിക്കാൻഒഴിവ് എനക്ക് വെറുതെരിക്ക വെറുതെ ഇരിക്കാൻ ടൈം കിട്ടും ഹ ഹ ഹ ഹ ഹ ഹ
ആ അപ്പൊ പിന്നെ കുട്ടികളൊക്കെ ട്യൂഷൻ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ എങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പംആനല്ലത് വൈ വൈകുന്നേരത്ത് വെക്കല്ലേ
നമ്മുക്ക് കുട്ടികളെ പഠിപ്പിച്ചാന്ന് ഒരു ഒഴിവ് കിട്ടിയെങ്കില് സെറ്റാ
ട്യൂഷൻ എടുക്കുന്നില്ല അവിടാരും
ഏ ഞങ്ങടെഅടുത്തൊന്നുമില്ല
ആ ചോദിച്ചിട്ടുണ്ടാവില്ല ചെലപ്പോ ആരു എവിടെഎങ്കിലും അല്ലേ
ഇല്ലടി അവിടെ അന്നും ആരും പറയണ കേട്ടിട്ടില്ല
അവള്എടുക്കും അവള് ഹിന്ദി മാത്രം എടു കില്ല ഹിന്ദി അവൾക്ക് അത്ര അറിയില്ല അവൾക്ക് ഹിന്ദി ഇഷ്ടമില്ല അപ്പൊ വേറെ വല്ല വിഷയം ഇംഗ്ലീഷ് ഒക്കെ അറിയും ഇംഗീഷ്
അതിന് അന്റെ കുട്ടികൾക്ക് ഹിന്ദി ഇപ്പൊ തന്നെ തുടങ്ങികണ് ആ ഓള് എത്രയിലാ അല്ല അവന്റെ ചെറുക്കന് എത്രയിലാന്നാ പറഞ്ഞേ അഞ്ചില ആ അഞ്ചില ത്തിട്ടല്ലേ ഉള്ളു ഹിന്ദി.
അഞ്ചില് എത്തി പിന്നെ അവർക്ക് ഈ ചെറിയ സ്കൂളിന് തന്നെ ഹിന്ദിയിലെ നോട്ട് ബുക്ക് കൊണ്ടുപോവാൻ പറയും. അതിലക്ഷരം മാലകളുണ്ടായിരിക്കുംഹിന്ദിയില്? അതൊക്കെ ആ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ ഇവിടുന്ന് തന്നെ പഠിച്ചു അവര് പോവും.
ആ സ്കൂള് തുറന്നിട്ടാ ഇപ്പം ട്യൂഷൻ തുടങ്ങിയേക്കണേ?
ആ സ്കൂൾ തുറന്നിട്ട്
ആ
ദിവസവും വിട്ടില്ലേ ശരിയാവില്ല പഠിക്കാലോ വീട്ടിട്ട് നല്ല കാലാകാരന്ത ഉം. നല്ലകാലം ഉണ്ടാവും.
ടൈംടബിൾ പ്രകാരം അല്ലേ കൊണ്ടുപോവുക?
ആ സ്കൂളില് ടൈം ടേബിൾ പ്രകാരം അ അത് സ്കൂളിൽ എന്താ പഠിപ്പിച്ചുന്നുണ്ടെങ്കി അത് നേരെ അവളെ എടുത്ത് ചെന്ന് പറഞ്ഞ അവള് വീണ്ടു അത്പഠിപ്പിക്കും. ട്ട് ആ എന്നിട്ട് പിന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും അയച്ച ണ്ടെങ്കിൽ അത് നേരെ അവൾക്ക് ആ ഹോംവർക്ക് മാഷുമാര് ഗ്രൂപ്പ് ഇടുല്ലോ? അങ്ങനെ ചെയ്യാണ്ടന്നുള്ളത്. അപ്പൊ ഞാൻ നേരെ അവളെ ഫോൺക്ക് സെന്റ് ചെയ്ത് കൊടുക്കും. ഹോം വർക്ക് ചെയ്യാണ്ട് അപ്പൊ പിന്നെ അവിടുന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടേ വരും. അതു പിന്നെ അതൊന്നും അറിയണ്ട. ആ അങ്ങനെതന്നെ ചെയ്യല്. അവള് സ്കൂളില് ആ അവള് സ്കൂളിൽ എന്താ പഠിപ്പിച്ച് അത് നമ്മള് പറഞ്ഞു കൊടുത്താ അത് അവള് പഠിപ്പിക്കും.
ആ ആ
ഹോം വർക്ക് പിന്നെ കൊറേ ഉണ്ടാവുവല്ലോ?
ആഹ പണ്ടത തലമണ്ടേയിൽ കേറത്തൊന്നും കൊഴപ്പില്ല
പിന്ന അത് ച്യൂഷം മുട്ടണ്ടാ പിന്നെ ഡയറി ചെയ്താണ്ട് ച ഡയരൊക്കെ ഞാൻ എഴുതി കൊടുക്കണം ഡയറി ആ അവ പിന്നെപ്പോ അവൻ പറഞ്ഞറുണ്ടെ നമ്മുക്ക് ഒരു ഊഹത്തി നമ്മൾ എഴുതു അതെന്താ വേണ്ടുള്ളൂ നമ്മ കണ്ട കാഴ്ചകൾ അങ്ങനത്തൊക്കെ ഇണ്ടാവില്ലേ നമ്മള് ഞാനൊരു പേപ്പറൽ എഴുതി കൊടുക്കും അത് നോക്കി
അറിയണ പോലെഴുതട്ടോ എനിക്ക് ഭാവന വളരണ്ടേ
ഉം ഭാവനകള് ആ ഞാന എഴുതി കൊത്തത് നോക്കി
ഉം പിന്നീ കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരടുത്ത് സ്വയം നോട ഒന്ന ഇങ്ങനെ മെല്ലി കൊറച്ച് ടൈം എടുത്താലും ഓനോട്ങ്ങെ ചോദിച്ചോക്കിയാൽ മതി
ആഹ് രണ്ടാം ക്ലാസ്സിലല്ലേ എത്തിട്ടണ്ട് രണ്ടാം ക്ലാസ്ത്തെ കാര്യൻ പറയണേ ആ മൂത്തോന ന്നെ എഴുതാന അറിയാം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാ ഇബന് എഴുതാൻ കൊറച്ചൊരു ബാക്ക്ല
ആഹ
അങ്ങനെ
ഏതാനും ബാഗുകളുള്ള മുന്നേക്ക ആവണന്നന്നെ ഈ ഡയറി എടുക്കണേ
ആഹ
ഉം എന്നിട്ട് പിന്നെ ഇജ്ജ് എഴുതി കൊടു
ഹ്ഹ്ഹ് അതൊക്കെ പിന്നെ നമ്മക്ക് സമയം നമ്മുക്ക് പോണം
അണക്ക് സമയം പോണില്ലാച്ട്ട് ഇജയ്ന്റൊപ്പം ജീതാലോ
അല്ലാതെന്ത ചെയ്യ പ്രാന്ത് വരും അവനോട് എഴുതാ പറ അവനറിയൂല്ല അപ്പൊ ഞമ്മളന്ത ചെയ്യ ഞമ്മള് എന്തായാലും വെറുതിരിക്കല്ലേ ഒരു രണ്ട് മൂന്ന് നാല് പേജ് എഴുതി കൊടുക്കു അവനാണെ മൂന്ന് വരി അല്ലെങ്കിൽ നാല് വരി പറ്റുള്ള അയില് കൂടാൻ പറ്റില്ല
ആപ്പൊങ്ങനെ കരച്ചില തുടങ്ങോ
അപ്പൊക്ക കാര്യത്തില് എഴുതാൻ മടിച്ചിട്ട് അപ്പൊ ഞാൻ എന്തേലും മഴ പെയ്ത് കൊട ചൂടി പല നിറത്തിലുള്ള കൊട ഹഹഹ അങ്ങനെ എന്തേലൊക്കെ അങ്ങനെ എന്തേലൊക്കെ എഴുതി അങ്ങട് വിടും അല്ലെങ്കി ചെപ്പോ യൂട്യൂബ്ക്കെ തൊറക്കുമ്പോ ചെല്പ്പോ ഡയറീലക്കെണ്ടാലേ നല്ല ഡയറീലൊക്കെ ണ്ടാ അതൊക്കെ ഞാൻ സേവ് ചെയ്ത്ക്കു
ആ
ഡയറി എഴുതാന്ന് പറഞ്ഞ പ്രാന്തന്ന് കണക്ക് പിന്നവന് ല്ല ഇഷ്ട അവന് കൂട്ടലും കൊറക്കലൊക്കെ അവനറിയാം കണക്ക് ഉം ചെറുതില് ആ
ആ അത് ആയാൽ തന്നെ രക്ഷപ്പെട്ടു ഞമ്മള്
മൂത്തോന് അറിയാം ഉം കണക്ക്അവനറിയ എന്നിട്ട് എപ്പോളും പറയും കണക്ക് പഠിപ്പിച്ചാ മതി കണ കണക്ക് മാത്രം പഠപ്പ കാര്യല്ലല്ലൊ. മലയാളം എഴുതാനും വായിക്കാനറിയണ്ടെ അയിന് മല അക്ഷരങ്ങളറിയ പക്ഷെ അത് കൂട്ടി വായിക്കാനേ പ്പളുങ്ങട്ട് ഈ വള്ളീം പുള്ളീ ണ്ടാവില്ലേ മനസ്സിലാവണില്ല അയ്ന് പിന്ന മനസ്സിലായിക്കോളും പതുക്കെ
അതെ
അങ്ങനെന്നെ ട്യൂഷൻ കൊടുന്ന് ഞാൻ പറഞ്ഞിണ്ട് ഓളോട് മലയാളാക്ഷരങ്ങളൊക്കെന്ന്
ആ എപ്പോളു ഈ ബുക്കള് എന്തെലൊക്കെ ങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വായിപ്പിച്ചാ മതി അപ്പൊ പിന്നെ കൊറച്ചൊക്കെ ഇതാക്കും
ഉം അന്റെ കുട്ടിയോൾക്ക് വായിക്കാനൊക്കെ അറിയോ ബുക്കോള് അ ബുക്കോള് ഒരു ഒഴിവില്ല ദിവസം ബുക്കൊക്കെ കൊടുത്ത നോക്ക്യോക്ക്യ്യ് ഉം ഫോണ് അല്ലെങ്കി ടി ആ ഫോണ് ല്ലെ ടിവി ആ ഒരു ദിവസം ഫോണ് ത്തായിട്ട് കരയ വെറുത നല്ല സൗണ്ടില് കരയ ഞാനന്ത് ചെയ്തു അടുക്കളെ പോയിട്ട് ഓരോലെടുത്ത് നല്ല അടിയാണ് പോ അപ്പ അ അടിയിട്ടിട്ട് കരയാണങ്കി കൊഴപ്പില്ലല്ലോ അപ്പൊ കരഞ്ഞോട്ടെ അപ്പൊ ഇനി കൊഴപ്പില്ല അടി ഇട്ടിട്ടാണെന്ന് പറയാലോ
ഇത് വെറുതാ അലറിയങ്ങട് കരയ കൊടത്ത് നാല്
ഉം
പിന്ന അവൻ കരച്ചില് നിർത്തി പിന്നെ അനക്ക് ഫോണ് വേണോടായിച്ച് വേണ്ടാറഞ്ഞു
ഹഹഹ എങ്ങനെ ഓല് ണ്ടാളു തല്ലൂടോ
ഏയ് തല്ല്കൂടോന്നോ അതന്നെ രണ്ട് പേരും എടക്ക് നല്ല സ്നേഹാ ഒരുമിച്ചേ കളിക്കുള്ളൂ വേറെ എവിടക്കും പോവൂലട്ടോ എന്നിട്ട് എന്താ ചെയ്യന്നാ എട അയ്ന്റെ എടേല് ഒരു തല്ല് ഇണ്ടാവും
ആ എന്താ സ്കൂള്ട്ടന്നാല് കളിക്കാ?
ഏ
എന്തളിയാ സ്കൂള്ട്ടന്നലും കളിക്കാ?
അവര് അ മൂത്തോന് വെറും പന്തളിയഷ്ടം
ആ
ഉം ചെറുതാണെങ്കില് ഫോണ് നോക്കി ഇരിന്നോളും ഫോണിലും കളി ന്നിട്ട് വലുത് അവ വലുത് മെ അർജന്റീന ചെറുത് ബ്രസീല്
രണ്ട് ടീമാ? ഓലെ അച്ഛനോ അ ആ
ഞാനും ബ്രസീലന്നെണ് ഇങ്ങനെ പറഞ്ഞണ എന്റെ മൂത്തോന് ഒറ്റക്കാണേ.
ആഹ് അപ്പൊ ഒന്റെത് ഒൻ്റെപ്പം കൂടുല്ലേ?
ആ അവൻ്റൊപ്പം കൂടും ഞാന് ഉം ആ ഇന്ന് ഇന്നലെ ബ്രസിലല്ലേ ജയിച്ചേ
ആ
ഇയ്യ് കളി കാണാറുണ്ടോ?
ഇല്ല ഇല്ല എന്റെ മകന് മൂന്നരക്കൊക്കെ ഇന്നലെ നീച്ചി ര്ന്ന് കണ്ടുക്ക്ണു.
മേ അവനേത ത് ആഹ് മെസ്സി മെസ്സിയുടെ കളില്ലല്ലോ നെയ്മറിന്റെ കളിയാവുമ്പോ കാണു കാരണം പൊട്ടിയോ
ആ അതെന്താറിയണ്ടേ ഇന്നലെ ഇന്ന് സ്കൂള ഉണ്ട എന്നാലും ഇലെ മൂന്നേരക്ക് അലാറം വെച്ച് നീച്ചിര്ന്ന് കണ്ടുക്ക്ണു എന്നിട്ട് സ്കൂൾ പോകുമ്പോ നേരത്തെ വിളിച്ചിട്ടും വിളിച്ചിട്ടും നീച്ച്ണുല്ലാ.
ആ ഇവിടെ പിന്നെ കുട്ടിയള് കളിയൊന്നും കാണാൻ നിക്കില്ല നല്ല ഉറക്കല്ല ഇണ്ടാ ഞാൻ അവരെ വിളിക്കോന്നില്ല അവര് അങ്ങനെ ഫാൻസാന്ന് പറയും ആഹ് വരെണിക്കൊന്നുല്ല
ആഹ്
ആ ഞാൻ ഉണർത്തുല്ല കാരണം അത്രയും സമയൊക്കെ വെ
അയിന് ഞാനും ഉണത്തൊന്നല്ല ഓന്‌ന്റെ ഫോൺ എടുത്തോണ്ടയിട്ട് അലാറം അടച്ച്പോ ഓന ന്നെ എണീച്ചിരുന്ന് കാണാ.
ആഹ് മനസിലായി ഇവിടെ പിന്നെ അലാറം വെക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ വലിയ കൊഴപ്പല്ല.
ആഹ്
ഉം പഠിപ്പിച്ചെടുത്തക്കെ പഠിയും പക്ഷെ വേണ്ടച്ചിട്ടാ ഇവനിക് ഫോണ് എല്ലാ കുന്തം അറിയ എടുക്കാനോ ഇതൊക്കെ ചെയ്യാനും അറിയ ചെറുദിന അറിയ വലുതിന് അത്രക്കങ്ങട് അറിയില്ല. എന്ത ഇത്രക്കെകെ ആ അവനല്ലേ ഫോണ് വാശി പി കല് വലിത് പിന്നെ ഫോണ് അവന് പിന്നെ കളി ഇ പന്ത്
ഹ ഹ ഉം ആൺകുട്ടിയാള് പിന്നെ അങ്ങൻ തന്നെയ്ക്കാരം
ഉം ആൺകുട്ടികളോ അങ്ങന്നെ അന്റെ പെൺകുട്ടി എന്തേ? പഠിക്കോ ഓള്
കൊറച്ച് പിറക് ക്കെയിരുന്നു ഇപ്പൊ വല്യ കൊഴപ്പല്ല
എത്രേലാ?
ചെറിയേറ്റങ്ങളാ?
ആഹ്
കെ ജി
ആഹ് നടു നടൂത്ത പെണ്ണൊ?
നാലില്
നാലില് എത്തില്ലേ അല്ല അവരൊക്കെ സഞ്ചൈക പൈസ പറഞ്ഞട്ട് നടക്കാറുണ്ടോ സകുള് അവിടെ ഞങ്ങള ഇവിടെ ഇണ്ട് വയ്
എന്റെ ചെറുപ്പത്തില ഞമ്മളൊക്കെ പ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു ആഹ്
വാ
ആഹ് ആഹ് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പളൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇപ്പളൊന്നുല്ല ആഹ്
ഉം
എന്നിട്ട് അയില് പൈസ ഇണ്ടാവലിണ്ടാ
ആഹ് മൂത്തോന്റെ പൈസ ഇണ്ടായിരുന്നു ന നാലാം ക്ലാസ് പിരിഞ്ഞു പോകുമ്പോളാ അത് കിട്ടുള്ളൂ
അതെ ഒന്നാം ക്ലാസ്ന്ന് തുടങ്ങിയാലോ ഇങ്ങടെ എത്ര ഇണ്ടായിരുന്നു
ഉം ഞാന് മറക്കൊയി അത് ഏകദേശം മറക്കും ആയിരം രൂപ ഉണ്ടായിരുന്നു അത് അവൻ പഠിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ്ന്നല്ല തുടങ്ങിയത് സ്കീം വന്നത് മൂന്നാം ക്ലാസ് തൊട്ടിട്ട
അങ്ങനെ ഉണ്ടെങ്കി സുഖാലടി നമ്മുക്ക് അട കൊടുത്തക്കുമ്പോ വലിയ പൈസ ഉണ്ടാവും
ആഹ് ആഹ് ഇപ്പൊ ചെറുതിന്റെ ഒന്നാം ക്ലാസ് മുതലിണ്ട് അത് ഞാൻ അടക്കാറുണ്ട് നൂറ് നൂറ് രൂപയക്കെ ആയ്ച്ചേല് അടക്കയില് ആ പത്ത് തൊട്ടിട്ട് അടച്ചാ മതി
ആഹ്
രുപേ കൊടുക്കാറ്
ആഹ് അന്ന
അപ്പൊ നമുക്ക് സുഖമാണ് ആഹ് എന്നാ ശരി